ആ
ഹലോ
ഹലോ
എന്തൊടുക്കുവാ?
ആഹ് തയ്ച്ചോണ്ടിരിക്കുവാ
കൈ തൊഴിലാണോ?
ആഹ്
എത്ര രൂപ കിട്ടും ഒരു ബ്ലൗസിന്?
ഒരു ബ്ലൗസിന് ഇരുപത് രൂപ വെച്ച് കിട്ടും.
ആണോ ഡെയിലി എത്രണ്ണം തയ്ക്കും അങ്ങനെ?
ഓ ഡെയിലി പത്തെണ്ണൊക്കെ കിട്ടും.
ആണോ ഉം സ്വന്തായിട്ട് കടയുണ്ടോ?
കടയില്ല കടയേന്ന് കൊണ്ടുവരും.
ആഹ് സ്വന്ത ആയിട്ട് തയ്യല് പഠിക്കാഞ്ഞീ എന്താ?
തയ്യല് പഠിച്ചില്ല.
ആഹ് ചോറൊക്കെ കഴിച്ചോ എന്തായിരുന്നു കറി
മീൻകറിയും മോരും അവിയലും
അവിയലോ അച്ചാറോ എന്ത് മാങ്ങ അച്ചാറോ
നാരങ്ങ അച്ചാറ്
നാരങ്ങയോ
ഉം
ഉം ഇപ്പൊ കല്യാണ സീസൺ അല്ലായിരുന്ന അപ്പൊ ഒത്തിരി നാരങ്ങൊക്കെ കിട്ടിക്കാണുവല്ലോ
ആഹ്
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടായിുന്നോ ഇന്നലെ
ഇന്നലെ മഴയില്ലായിരുന്നു മഴക്കോള് ഉണ്ടായിരുന്നു അല്ല ചെറുതായിട്ടൊരു ചാറ് ചാറക്കും
ഇന്നലെ മ ഇന്ന് മഴയുണ്ടോ മഴ കൊ ളുണ്ടോ
ആ മഴക്കോളുണ്ട്
ഉം ഉം മീൻ കിട്ടിയായി രുന്നോ
ആ ചാള കൊച്ചേ ചാള
ആഹ്
ഉ
അവിടെ പുഴയിൽ മീനുണ്ടോ
പുഴമീനൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു എല്ലാരും
ആണോ ഉം ഇവിടെ ഉണ്ട് കേട്ടോ
ഉം
ആഹ് പക്ഷെ നിറച്ച് ആമയാ അതുകൊണ്ടാരും പിടിക്കത്തില്ല
ആഹ്
ഉം പിന്നെ ബിരിയാണി വെക്കാൻ അറിയാമോ
ആഹ് കുക്കർ ബിരിയാണി വെക്കും
അറിയാമോ പറഞ്ഞ തരണോ എങ്ങനാ വെക്കുന്നേന്ന്
ആഹ് പിന്നെ മോ ആ മോടെ വീട്ടിന്റെ അപ്പുറത്തെ ആ വീടിന്റെ വാർപ്പ് കഴിഞ്ഞായിരുന്നോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഇന്നായിരുന്നു ഇന്നായിരുന്നു
ഇന്നായിരുന്നോ
ആഹ്
എന്തു വായിരുന്നു അവിടെ
അവിടെ എന്തോ ഊണായിരു ന്നന്ന് തോന്നുന്നു
ആഹ് നിങ്ങളോടൊന്നും പറഞ്ഞില്ലയോ
ഇല്ല ഞാൻ ബിരിയാണി ബിരിയാണി നല്ലവണ്ണം വെക്കാനോ രു റെസിപ്പി പറ ഞ്ഞു തരാം
ആഹ് റെസിപ്പി പറഞ്ഞോടൂ
ഓക്കെ അപ്പൊ ആദ്യമേ നമ്മള് സവാള ആഹ് പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ അരിയുക നമ്മള് ചിക്കൻ കറി വെ ക്കെല്ലേ അതേ കൂട്ട് അരിയ ചിക്കൻ കറിക്ക് എടുക്കുന്ന സാധനങ്ങൾ തന്നെ അരിയ തക്കാളി സവാള വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എന്നിട്ട് നമ്മള് കുക്കറിനകത്തോട്ട് ഈ നെയ്യ നെയ്യും എണ്ണയും കൂടെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ രണ്ടും കൂടെ ഒഴിച്ചിട്ട് ട്ട് ആവശ്യത്തിന് ഒ ഴിച്ചിട്ട് ഈ അരിഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുക ഇട്ടിട്ട് കുക്കറിനകത്ത ആകുമ്പോൾ നന്നായിട്ട് വഴണ്ട് വരും എന്നിട്ട് അതിട്ട് നന്നായിട്ട് എളക്ക ഉപ്പൊക്കെ ചേർത്ത് എളക്കാ എന്നിട്ട് അതൊരു ചെറിയ ഒരു നന്നായിട്ടൊന്ന് നമുക്കറിയാൻ പറ്റുവല്ലോ അതൊരു ഏഹ് വഴറ്റി വന്ന് കാണുവന്ന് ആഹ് അപ്പൊ ആ ഒരു സമയം ആവുമ്പത്തേനും മൊളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാലകൾ എല്ലാം ചേർക്കണം കൊറേശെ അത് ഒരു സ്പൂണ് വീതം ചേർത്താ മതി
ഉം
എന്നിട്ട് നമ്മള് ഈ ബിരിയാണി വെക്കുന്നതിന് മുന്നേ ബിരിയാണി അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കണം
ആഹ്
ഒരു മണിക്കൂറ് കുതിർക്കാൻ വെക്കണം എന്നിട്ട് ആഹ് ചിക്കൻ ഇല്ലേ ചിക്കൻ പീസ് മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കണം. മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കുകന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചി ക്കനകത്ത് മസാല എല്ലാം തേച്ചുപിടിപ്പിക്കുക അത് ത ലേന്ന് രാത്രി ഇപ്പൊ ഇന്നാ നമ്മള് വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തലേന്ന് അത് ഫ്രിഡ്ജിൽ വെക്ക. മസാലയെല്ലാം തേച്ചിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിനന്നുസരിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരും. എന്നിട്ട്. ആ സംഭവം ആ ചിക്കന് ഉണ്ടല്ലോ അത് ഏഹ് ഏഹ് കുക്കറിനകത്തോട്ട് ഇടുക ഈ ആ ഉള്ളിയൊക്കെ. ഏഹ് വഴട്ടാൻ വെച്ചിരുന്ന കുക്കറിനകത്തോണ്ട് ഇടുക എന്നി ട്ട് ഏഹ് അരി ഇട്ടിട്ട് അതിനകത്ത്. നമ്മുടെ വിരല് മുങ്ങിയിരിക്കുന്ന അളവില് ഏഹ് എന്താ ഏഹ് അരി എടുക്കാം. എന്നിട്ട്
ഉം
അത് വേവിച്ചെടുക്കാ
ഓഹ്
ഓക്കെ